ഹലോ
വിശേഷം
നല്ല വിശേഷമാണ് ഞാൻ അങ്ങനെ ഇരിക്കെന്നു ഇവിടെ പേരക്ക മര ഓ മായ മഴുണ്ട് മഴ മഴനോട് കൊറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നുവിട ആദ്യം തെങ്ങ് വീണു ടാങ്ക് പോയി ബാത്ത്റൂമിന്റെ- മേലക്കൂടെയന്ന് വീണീനത് അപ്പൊ അതിന്റെ സീറ്റ് പൊട്ടി അപ്പുറത്തെ വീടിന്റെ ആലുണ്ടായിരുന്നു അതിന്റെ ഓടുകൾ പൊട്ടി
അതൊക്കെ ഇങ്ങനെ അതൊക്കെ ഓരോ വൈക്ക് റെഡി ആക്കി വന്നപ്പോഴാണ് ഇപ്പോ പേരക്ക മരം വീ- അ പരക്ക മരംന്ന് പറ നല്ല വ പരക്ക വീ- എന്റെ അടുത്തേന്നു അപ്പോ അതിനി ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് വന്നിരുന്നു അ നമ്മളെ വീട്ടിൽ തന്നെ രണ്ട് ഭാഗമായിട്ടോണ് ഉണ്ടായിത് ഒരു രണ്ട് കൊമ്പ് നല്ല തടിയുള്ള രണ്ട് കൊമ്പായിട്ട് ഇങ്ങനെ പോയരുന്നു അപ്പ നല്ല ഇല- കുഞ്ഞു നിൽക്കുന്ന ഒരു പേരക്കന്മാരായിരുന്നു അപ്പൊ അത ഇപ്പം വീണ് ഒരു ഭാഗം വീണ് അപ്പപ്പോ മറ്റേ ഭാഗം ഇങ്ങനെ ഹസ്ബൻഡറ് വെട്ടികൊണ്ട്ിക്കുവയാണ് അപ്പൊ ഇങ്ങനെ നോക്കി നോക്കി നിക്കിന്ന് ഇപ്പന്ന് പറഞ്ഞാല് നമ്മള് തണലിനന് വേണ്ടി നിർത്തിയിട്ടും കാര്യമല്ലേ നമ്മളെ വീട് മറ്റ ഇ സുരക്ഷക്കുംമാണല്ലോ ഇപ്പോൊ നമ്മളിപ്പോ തണലിന് വേണ്ട പേരൊക്കെ കഴിക്കുന്നൊക്കെ നല്ലാണല്ലോ അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മള് കുഴിച്ചിടും പക്ഷെ ഇതാണ് കുഴപ്പം അത് വല്യതായ പിന്നെ
അതെ
നമ്മളെ വീടിനന്തിനൊക്കെ
വേരൊക്കെ ഉണ്ടാവാറുണ്ടോ
പേടക്ക്െ നല്ലോണം ഉണ്ടാവാറുണ്ട് മക്കൾക്കൊക്കെ പേരൊക്കെ ഇഷ്ടാണോ
ഇവിടെുണ്ട ഇവിടത്തെ എറെ ചോപപ്പാണ്
ചുകപ്പ് കളറ ആണല്ലേ ഇവിടത്തത് ചുകപ്പല്ല വെള്ളയാണ് ആണോ അത്ങ്ങനെ അങ്ങനെ മേലക്ക് നല്ല മരം പോയിട്ടുണ്ട്ോ അതോ താഴെ തന്നെ ഉള്ള
അതല്ല മേ ആഹ
ആഹ എനിക്ക് തോ എപ്പോഴും തോന്നാറ് എന്താറിയോ ഈ ചെറിയ തൈ കണ്ടല്ലേ ബെഡഡിങ് ചെയ്ത തൈകള് അതാണെന്നുണ്ടെങ്കില് നമുക്ക് വീടിനും സേഫ ഫാണ് പിന്നെ ചെറുതാകുമ്പോം തന്നെ നിറഞ്ഞ കായികളുണ്ടാവും
ആതെ
കാണാനരു ഭംഗിയാണല്ലോ അങ്ങനത്തേത്
ഉ
നമുക്ക് തോന്നുന്നു അങ്ങനത്തൊക്കെ കുഴിച്ചിടാണെന്നുണ്ടെങ്കി നമുക്ക് പിന്നെ വെട്ടേണ്ടി വരില്ല അതും മുറിച്ചോണ്ട്ക്കയാണ്
ഓ നല്ല ശല്യംയിക്കൂലെ
അതെ മുറിക്ക് ക്കുമ്പോ ഒരു വിഷമുണ്ട് നമുക്ക് ഇനി പേരൊക്കെ കിട്ടില്ലല്ലോന്നൊക്കെള്ളത് പക്ഷേ അതാണ് നമ്മൾക്ക് നമ്മുടെ ജീവനും വേണ്ടത് സുരക്ഷിതത്വം അപ്പൊ ഇനി ന നമ്മളെ വീടും സ്വന്തംല്ല നമ്മളിപ്പോ അയൽവാസികളുടെ വീടന്നായാലും നമ്മള് അവർക്കും ഒരു ശല്യംണ്ടകാൻ പാടില്ലല്ലോ നമ്മള കാരണത്താൽ അവരുടെ വീടിനരു ശല്യം ഉണ്ടാവാൻ പാടി പോ കൊറെ കിളികളും കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിക്കലുണ്ടായിരുന്നു പേരക്ക്
അതെ
ഇന്ന ഇപ്പോ നമ്മൾ നോക്കിട്ട് കാര്യമല്ലല്ലോ ഇനിയിപ്പ ചെറിയ തൈകള്
ഉ അതെ എന്റെ വീട് കടുംവീട് ണെഅപ്പൊ അതെ അപ്പോൾ അപ്പുറത്ത് വലിയ വീടാണ് അപ്പ മതിലൊക്കെ ഇണ്ട് മതിലന് ചാരി ഞങ്ങളരു തേക്ക് ഇണ്ടായിനു അപ്പൊ അവർക്ക് അവരുടെ മേൽ അവർക്ക് എ ഇത് ഇലകൾ ചാടാൻ പാടില്ല
ആഹ ചിലവർക്ക് അങ്ങനെയണ്ട്ട്ട അതെ ഇപ്പത്തെ കാലത്ത് അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോഅയൽവാസികൾക്ക് ഇലകളൾ ഇന്റർലോക്ക് ഇട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആാവില്ല അപ്പ നമ്മളെ ഇലകളും കാര്യങ്ങളും ചാടുന്ന ഒരു താല്പര്യം ഇണ്ടാവില്ല
അതെ അതുകൊണ്ട് ഞങ്ങൾ മുറിച്ചു
മുറിച്ചുല്ലേ അയൽവാസകൾക്ക് ശല്യം ഉണ്ടാവരുത് വിചാരിച്ചല്ലേ എപ്പോഴും നമ്മളെമരങ്ങളൊക്കെ കുഴിച്ചിടുമ്പോളേ വീടിന്റെ കുറ ച്ചെറ വട്ടായി അപ്പുറത്ത്പ്പറത്ത്ന്ന് വീടില്ലാത്ത സ്ഥലത്തൊക്കെ കുഴി കുഴിച്ചിട്ട് നമുക്ക് കാലാകാലം ഉണ്ടക മരം പിന്നെ ഈ നാ ടൻതൈകളാകുമ്പോ ഒരു പ പത്തമ്പത് വർഷത്തോളം നൽക്കുവല്ലോ
അതെ പിന്നെ ന്താന്നോ ചെറിയെ കൊറച്ച് സ്ഥലല്ലോല്ക്കതൊന്നും പറ്റൂല. അഞ്ച് സെന്റോ മൂന്ന് സെന്റോ ഞങ്ങൾ ചെറിയ വീടാണ് അതോട ങ്ങനെ
അതെ അതെ അപ്പൊ ഇങ്ങക്കേറ്റും നല്ലത് ബെഡൈത തൈകളാണ്. അതാവുമ്പോന്ന ർഞ്ഞാ ചെറിയ സ്ഥൽത്തെന്നെ അമ്മക്ക് ണ്ടാക്കാലോ. സ്ഥലം കൂട്തല് വാണ്ട അതിപ്പോനാട തൈയ്യ്മലാണ് നാടൻ തൈമലാണ് ഈ ബഡൈത് തൈയ്യ് ആ മുകള് ഒട്ടിക്കലാണ്.
അതെ അമ്മള് സ്കൂളൊക്കെ പഠിച്ച്ണല്ലല്ലേ പഠിച്ച്ണല്ലോ.
ആഹ് തെ അപ്പൊ ഇങ്ങക്ക് പ്പഞ് ചൊകന്ന പേരെ അതെ ഇപ്പൊ ഞാനെൻ ന്നെ ഈ പേരക്ക മരത്തിന്റെതിമന്നൊരു ടീ രൂപത്തില് മുറ് ച്ച്‌ട്ക്കാ നമ്മളൊരു മുകുളം. കാരണം ഇൻ ആഹ് എന്നിട്ട് നമ്മളെന്താറ്യോ നാടൻ തയ്യിൻ്റെ മേലെ ഈ മുകുളം ഒട്ടിച്ച് വെക്ക. നമ്മള് ഏഹ് നല്ലോം കായി ക്ക്ന്ന കോഴച്ച്ള്ളൊരു തയ്യിന്റെ ത് മുകുളം ഒട്ടിച്ചിട്ട്ത്താണ്ട് നമ്മള് വെക്കുമ്പളെയ് നമ്മക്ക് രണ്ട് മൂന്നാലായ്ച്ചോണ്ടെന്നെ അയിന് ഇത് വെരും പൊട്ട്യാണ്ട്. മുകുളം പൊട്ടി വെരും. അപ്പെന്താറ്യോ നമക്ക് ചെ റ്യേ മരത്ത് തന്നെ നറച്ച് കായ്ണ്ടാവും പിന്നെ ഈ നാടൻ തൈയില് വെക്കണന്ന് പറിണത് അയ്ന് വേരോട്ടം നല്ലോ ണ്ടാകും ഈ വേര് ചീഞ്ഞ് പോവാ അങ്ങൻത്തസുഖങ്ങളൊക്കെണ്ടല്ലോ. ഈ മര്ത്തിനൊക്കെ തൈകൾക്കൊക്കെ അപ്പൊ അതൊന്നുണ്ടാവുല്ല. അമ്മളെ ഈ നാടൻ തയ്യ്നായാല് അപ്പൊ അങ്ങത്തത് അങ്ങനാക്ക്യാല് അമ്മക്ക് നല്ലോം കായ്ള്ളത്ണ്ടാവും ചെയ്യും. അങ്ങനെ ബെഡ് തെയ് തയ്യണ്ങ്കില് ആർക്കും ഒരു ശല്യ
പേരക്ക മാത്രേ ഉള്ളൂം പേരക്ക തൈ മാത്രേ ഉള്ളു അവിടെ?
ണ്ട് മാവ് മാവുണ്ട് കുരുമുളക് കുരുമുളക് ഒന്നും നമ്മൾ പുറത്ത്ക്ക് അങ്ങനെ വാങ്ങാറില്ല നമ്മളെ ആവശ്യത്തിനൊക്കെയുള്ള കുരുമുളകും കുറച്ച് വിക്കാൻ അതെ ആ ഞങ്ങള് വിക്ക് വിക്കാറുണ്ട് നമ്മളിപ്പോ കുരുമുളകന്ന അ അത്ര നല്ല സാധനമാണല്ലോ ഇപ്പൊ ഞങ്ങള് കുരുമുളക്കെ ഇങ്ങനെ മുരിങ്ങ തൈ വെച്ചാണ്ടേ. മുരിങ്ങാ തൈയ് വെച്ചാണ്ട് അയിമേല് ഈ കുരുമുളക് പടർത്ത അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പി വി സി പൈപ്പ് ഇല്ലേ.
അതെ
പി വി സി പൈപ്പ്മേലെ ഇതുപോലെ കുരുമുളക് വളർത്തിയാണ്ടൊക്കെ ചെയ്യട്ടോ കാരണം ഈ കുരുമുളകിന് ന്ന് പറഞ്ഞാല് എക്കാലത്തു നല്ല വിലയാണല്ലോ അതിൻ്റെ ഒരു വില കുറയുന്ന ടൈം നമ്മള് കണ്ടില്ല
ഒരു ജലദോഷം, കഫക്കട്ട്, ചുമ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്
മരുന്നാണ് അതെ ചുക്കാപ്പിക്കും ഒക്കമുണ്ടല്ലോ നിങ്ങളടെ വീട്ടി കുരുമുളകൊക്കെ ഉണ്ടോ
ഓഹ് ഒണ്ട് ച്ച വിൽക്കാറെ ആല്ലോ ഒ ഒന്നുള്ളൂ ഒരു തൈ ഇതൊള്ളൂ
അതെ എന്നാ നിങ്ങിളങ്ങനെ ഈ പി വി സി പൈപ്പിമ്മ ചെയ്ത് നോക്കോണ്ടി അയിമന്ന് എന്താ മുറിച്ചെടുത്താ മതിയല്ലോ കൊമ്പ് മുറിച്ചെടു പി വിസി പൈപ്പ്ങ്ങ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കൊല്ലാപോത്തേക്കും നല്ലോ കുരുമുളക് ഉണ്ടാകും. നിങ്ങക്ക് വിൽക്കും ചെയ്യാ വരുമാന മാർഗം ആക്കാം.
ഞാൻവിടെ മു റ്റത്തിങ്ങ നിൽക്കണേ അപ്പൊ നല്ലൊരു മണം അപ്പൊ എന്താ മുല്ലപ്പൂവാണേ. നല്ലോം മുല്ലപ്പൂവുണ്ട്.
ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെമ്മ കുട്ടി മുല്ല പൂവിന് എ ഒരാളാണ് ഇപ്പൊ കല്യാണങ്ങളിലായാലും അങ്ങനെ പോകുമ്പോള ആവൾക്ക് മുല്ലപൂ വേണം. അതെ
ഏഴ് മണിക്ക ആവുമ്പോ വിരിയും. അ ന നല്ല മണാ നമ്മള് ആ അകത്തേക്കൊക്കെ നല്ല മണാ
അതെ അതുകൊണ്ട് നല്ല സ്മെല്ലയിരിക്കുംല്ലേ റൂമും കാര്യങ്ങളൊക്കെ.
അതെ നല്ല സ്മെല് നടെ പ പ ണ്ട്
അതെ
മക്കൾക്ക് ചൂടി കൊടുക്കും. സ്കൂൾക്ക് പോകുമ്പ ചൂടും.
അതെ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കോർത്താണ്ട് വി
വിക് അങ്ങനൊക്കെ ചെയ്യാം. അതിനൊ ഒരുങ്ങിട്ടില്ല. ആദ്യായിട്ട് ഉണ്ടാവുവയാണ് അടുത്ത പ്രാവശ്യം ചെയ്യണം.
അതെ ഇപ്പൊന്ന ഒരു മൊഴന്ന് പറഞ്ഞാലും എന്താ അയ് രൂപ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പ കല്യാണത്തി ത്തിനും ഇപ്പൊ ആദ്യക്കെന്ന് പറഞ്ഞാല് കല്യാണങ്ങളിലൊക്കെ എല്ലാർക്കും കിട്ടൂല എവിടെ നിക്കുന്ന കുറച്ചാൾക്ക മുല്ലപ്പൂച്ചൂട അങ്ങന പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോ ഇപ്പ എല്ലാവാരും മുല്ലപ്പൂച്ചൂടുന്ന ആൾക്കാരാണല്ലോ അപ്പൊന്ന് പറഞ്ഞാല് വാങ്ങണ ആൾക്കാര് കൂടുതല ആക്കും
അതെ പണ്ടൊക്കെ ഈ മദ്രസ ത്തിന്ന് വിട്ട് പോരു്പോൊക്കെ മുല്ലപ്പൂ കാണും ുന്നെങ്കിലോ ആ പറക്കുമ്പോ അതിന്റെ ഒരു സന്തോഷം കിട്ടുമ്പോെ മണവും
അതെ ഏത് മുല്യാാണെങ്കും അത്
ണ്ട മുല്ല ഉണ്ട മുല്ലയുണ്ട് സാധാരണ മുല്ലയുണ്ട്
അതെയോ പിന്നെ ഇതിങ്ങനെ കൊമ്പ് കുത്തിയണ്ടാവ മുല്ലപ്പൂ
അ വേഗ ഇണ്ടാവും
വേഗം ഉണ്ടാവൂല്ലേ കൊമ്പ് കുഴിച്ചിട്ടാതില്ലേ പിന്നെ ഇത്ല്ലേ ഇപ്പൊ നമ്മള് നാടൻമൂല് സാധാ മൂല്യുണ്ടല്ലോ ഒച്ച മുല്ല അതന്ന് പറഞ്ഞാല് വള്ളിയായി മേലേക്ക് പോകുന്ന മുല്ലാണല്ലോ
കിമല്ലിയാണ് അത് കാണാനും ചെറുതായാലേ കുറേ പൂക്കളുണ്ടാവും മറ്റയാ ആ ഗടപ്പാകതെ
വലിയ നീളം വെക്കൂല അല്ലേ
ഇല്ല ഇല്ല പിന്നെ ഞങ്ങ കട്ട് ചെയ്ത് കൊടുക്കാറുംണ്ട്
ആഹ് വൃത്തിക്ക് കട്ട് ചെയ്ത് കൊടുക്കൂല്ലേ നല്ല വലുതാകുമ്പോ പിന്നെ നിങ്ങൾ നമ്മളുണ്ടല്ലോ അത് ഇങ്ങനെ ഒരു ട്ടണ ഉണ്ടായല് അതോ ഇപ്പോ നമ്മള് കൊറേ കുഴിച്ചിട്ട്ണ്ടാക്കണം അോ ഒന്ന
ആഹ അതെതെ കൊറ കൊമ്പുകളൊക്കെ ഉണ്ടായിട്ട് കുറ്റിുമല്ല കുറ്റിയായി കാണ്ടണ്ട്
അങ്ങനെയാണല്ലേ അപ്പൊ നല്ല ഭംഗിയായി
നല്ല ഭംഗിയാണ് എല്ലാ കുട്ടികളും ചോദിക്കും സ്കൂൾക്ക് പോകുമ്പോ കാണറ റോഡ് സൈഡിൽ തന്നെ പോയിടെേ അപ്പോൾ കാണാറുണ്ടിട്ട് ഒക്കെ പറിച്ചു കൊണ്ടുപോകും
അതെ അവർക്കൊക്കെ ഇഷ്ടായിരിക്കല്ലോ കുട്ടികൾക്ക് അതെ ഞമ്മളും തന്നെ നമ്മുടെ ചെറുപ്പകാലത്ത് മുല്ലപ്പൂവും നമ്മളെ വീട്ടിലുണ്ടാവില്ല നമ്മൾട്ട് അ അയൽവാസികളുടെ വീട്ടിലൊെ മഴ പെയ്യുമ്പോ മഴ പെയ്ത് തുറന്നാലോ അങ്ങനെ അതേല അപോലെ മുല്ല കുലുക്കൊക്കെ എത്രയോ ചടിച്ചിട്ടുണ്ടല്ലോ
ക്കെ ഏ ചീത്ത പറയല്ലോ അങ്ങനെയൊക്കെ വു പക്ഷെ അതൊക്കെ ആലോചിക്കൂട്ടും ഞാന് മുല്ലപ്പൂ ചോദിച്ച വരുമ്പോൾ അപ്പൊ ഞാൻ വേഗം കൊടുക്കാറ ചെയ്യാറ് നമ്മളെ ഇത് വര ഇതെല്ലാവർക്ക്
അതെ അതെ പിന്നെ നഞമ്മളിപ്പഞ എത്ര ചീത്ത കേട്ടാലും മുല്ലപ്പൂവിനോടുള്ളരി ഇഷ്ടം കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പോയാണ്ട് നമ്മൾ പറും
പരക്കും
എനിക്കും ഞാനും തന്നെ ഇനി മുല്ലപ്പൂവിന്റെ കൊമ്പൊക്കെ കൊണ്ടന്ന് കുഴിച്ചിടണം വിചാരിക്കും ണ്ട് എന്ന പിന്നെ നമ്മള് പുറത്തന്ന് എവിടന്ന് വാങ്ങണ്ടല്ലോ അതെ നിങ്ങ ഈ പാഴ്സലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും
ഓ ചെയ്യാ നിങ്ങക്ക് താല്പര്യം ഇനി ഇപ്പൊ പറ്റില്ല അടുത്തതില് പറ്റ ഇപ്പ കയ്യാറായി
അതെയോ എല്ലാരും കൊണ്ടുപോയി ണ്ട അതെ എന്നാ ശരിട്ടോ ഞാൻാ പിന്നെ വിളിക്ക
ഓക്കെ